ഹലോ
ഹലോ ലോ
ആഹ് കേൾ കേൾക്ക്ണ്ടാ
ഹലോ കേൾക്ക്ണില്ലേ
ആ ഇനിക്ക് കേൾക്ക്ണ്ട് അങ്ങട്ട് തിരിച്ച് കേൾക്കണില്ലേ
ഹലോ
ആഹ് കേൾക്കണില്ലേ നിക്ക്
ആഹ് ഇപ്പളാ കേടന്
ആഹ് എന്തേലും നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവും
ആഹ് അതാണ്
എന്താ പാട് സുഖല്ലേ
ആഹ് സുഖം കൊഴപ്പല്ല
ഏതെയാലും വൈകുന്നേരം ആയല്ലോ ല്ലേ
ആ നാളെ സ് സ്കൂളില്ലെ ഞ്ഞി
ആഹ് ഇന്നിപ്പോ എന്റെ ചെറിയ മോന്ക്ക് പനി ഇണ്ടായിരുന്ന് ഇപ്പി മയന്റെ കാലാവസ്ഥയല്ലേ
അതാണ്
ചെറേഒരു ഇത് വന്നാ മതിയല്ലോ പനിയിണ്ടായാല് പനി ണ്ട്മാറൂല്ല ഈ കഫത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായത് കാരണെ
ഔ പനി വന്ന്പെട്ടാ പിന്നെ മാറിക്കിട്ടാനാണ് പണി
ആഹ് ചെറിയ മക്കളല്ലെ അപ്പ അവർക്കീ കഫോം കഫക്കെട്ട് ഇണ്ടായിട്ട് ചൊമങ്ങണ്ട് വിട്ട് മാറാതെ എടക്കെടക്ക് പനിക്ക പനീന്റെ ചൂടാണ്ട് മാറും പിന്നെ കൊറച്ച്കഴിഞ്ഞാ പിന്നെ പനിക്കും
ആ ആ.
ആ അങ്ങനായിറ്റ് വെള്ളിയാഴ്ച എൽ കെ ജിയിലേ ഇപ്രാവശ്യം ചേർത്ത്ട്ടോള്ളൂ.
അവരെത്ര അവരെത്രയില പ
വെള്ളിയാഴ്ച പനിയായിട്ട് ക്ലാസ്സിന് പോയിട്ടില്യ പിന്നെ ശനി ഞായറും പ്പവധിയാണ് ഇനിപ്പ തിങ്കളാഴ്ച ഒന്ന് പറഞ്ഞയക്കുമ്പോ കൊറച്ചൊരു റിസ്ക്ണ്ടാവും. മൂന്ന്സൊക്കെയിട്ടിങ്ങനെ അവധിയായിട്ടിങ്ങനെ ഇരുന്നപ്പളെ
മൂന്നിസ അവധിയാവുമ്പ പിന്നെ മടിയാവും കുട്യാൽക്ക്
ആ ഇനിപ്പ ബുക്കുതൊക്കെ ഇട്തോന്ന് പോവുമ്പോളേ അംഗനവാടിയിലക്കെ പോയി നാളാണ് അംഗലവാടി പോവുമ്പോ പിന്നെ പഠിക്കേണ്ട ആവശ്യല്യല്ലോ അവിടെ പോയിര്ന്ന് ഓലെ അതേ പ്രായം കുട്ടികളെറ്റുള്ള ഗുസ്തിടിക്കലും കളി ക്കലക്കെല്ലേ അത് നല്ല ഇതില് പോയിന്ന്
ആ അശരി ചെലെ കുട്ട്യേൽക്ക് അംഗനവാടി പോ ഭയങ്കര മടിയാവും
ആ ഇവൻക്ക് ആദ്യാക്കെ കരച്ചിലേന്ന് പിന്നെ അവിടെങ്ങനെയി ര്ന്ന് ശിലായിപ്പോ വല്യ കൊഴപ്പല്യ പിന്നെ ഓലെ പ്രായം കു കുട്ട്യളായിട്ട് ഇങ്ങനെ കളിക്ക അതുപോലെ ഭക്ഷണങ്ങളെന്തെലും കഴിച്ചാല് ഒന്ന് ഉ ചാവുബോലോന്നോർക്കു പിന്നെ ഒറങ്ങിണീച്ച വല്ല പായസതക്കെ കുടിക്കുമ്പോത്തന് നമ്മള് വ ചെല്ലും ചെയ്യും ഹ ഇന്നേ ഓൾക്ക് വല്യ കൊഴപ്പ ഇണ്ടായിരുന്നില്ല ആ ഇതങ്ങനല്ല ഇത് പുസ്തകങ്ങളൾ ഇതക്കെ എടുക്കുമ്പളേ
ആ ഇത് ഇതിപ്പ ബുക്കും പഠിക്കലൊക്കെല്ലേ
ആ പിന്നെ അവനാണെങ്കില് മറ്റുള്ള മക്കളെമാരില്ല കൊറച്ച് സംസാരത്തിന് കൊറച്ച് ബാക്ക്ക്ക്ള്ള ആളാണ്.
ആ അത് ശരി
ആ അത് സംസാരിക്കാനേ കൊറച്ച് ഉ ബുദ്ധിമുട്ടായിരുന്നു അവനിക്ക് ഇപ്പ ങ്ങനെ ശരിയായി വരണുള്ളൂ അപ്പൊ ടീച്ചർമാർക്കൊന്നും ഓൻ പറയണങ്ങട് വ്യക്തയിടൊന്നും മനസ്സിലായി കിട്ടാല്യ ടീച്ചർമാരേന്തലും ചോയിച്ച ഓൻ മിണ്ടാതെ നി കുസ് ന്നട്ട് ഞമ്മളു വാട്സാപ്പില് എന്തേലും മെസ്സേജ് അയച്ച് ക്ലിയറാക്കണം.
വിക്ക് വിക്കിന്റെ അങ്ങനെന്തെല്ലുവ വിക്ക് പോലെ എന്തേലുവാ?
വിക്ക് തോന്നുല്യ സംസാരിക്കു ഇങ്ങനെ ഓരോ വെക്കലോകെ ഇങ്ങട് പറയു. ഒന്നോ രണ്ടോ വാക്കുകളിങ്ങണ്ട് കൂ ട്ടിറ്റ് പറയാന് കിട്ടൂല അങ്ങത്തെ
ആ പറയൂലെ അ അയിഷരി.
ഇപ്പമ്മളെ വീട്ടില് കോഴിക്കളക്കെ ണ്ടെങ്ക കോഴി കാക്ക അങ്ങനോകെ ഇങ്ങനെ ഓരോന്ന് പറയും. ഏ അമ്മള് പോർത്ത്ക്ക് പോവ അങ്ങനക്കെ ണ്ടല്ലോ അമ്മളിങ്ങനെ സംസാരിക്കാ
ആ
അതിനക്കെ കൊറച്ച് പ്രയാസണ്ട് അപ്പഞ്ഞിപ്പോ പ്പതാ ബൂസ് സ്തകങ്ങളൊക്കെ എടുത്തുടൂ ഞാനിതാ വരണേന്ന് പറഞ്ഞതാണ്. ഹി ഹ് എഴുതാനു കയ്യിട്ചിട്ട് ഓരോന്ന് എഴുതിപ്പിച്ചു കൊടുക്കും. ഡോക്ടർ സംസാരി ക്കത്തതായപ്പോ കാണിച്ചിരുന്ന് അപ്പ ഡോക്ടർ കൊറെ പരിശീ ഇതൊക്കെ നോ കി കുട്ടിനെ കൊണ്ട് ഓരോന്ന് പറഞ്ഞപ്പോ ചെറിയ സെന്റൻസ് ഒക്കെ പറയിണ്ട് ഹെ. പിന്നെ എന്തെങ്കിലും പറഞ്ഞാല് അവന് കാണുന്ന സ്ഥലത്താണെങ്ങ് അത് പോയിട്ത്കൊണ്ട്രൂ അപ്പൊ ഡോക്ടർ അറ്ഞ്ഞി കേൾവിക്കും സംസാരത്തിനൊന്നും കൊഴപ്പല്യ പിന്നെ ചെറിയ മ ക്കളല്ലേ എല്ലാരും പ ഒരേ മാതിരി സംസാരികണോന്നില്യല്ലോ അപ്പൊ ഡോ ട്ര് പറയെ ഇങ്ങനെ ഇങ്ങൾ അംഗലവാടിയിലൊക്കെ കൊണ്ടോയിരിത്തിയോകി അപ്പ സമപ്രായക്കാരെട്തോകെ ഇരിക്കുമ്പോ കൊറെയൊക്കെ ശരിയായിക്കോളൂ ന്നറ്ഞ്ഞിട്ട് അങ്ങനെ കൊണ്ടക്യതെയിനി
ആ എൻ ൻ്റെ അനിയത്തിടെ കുട്ടിക്ക് ഇതു പോലെ
ആ
അവന് ചെറിയ കുട്ടിയാവുമ്പോ ങ്ങനെ അച്ചച്ച, അമ്മ അങ്ങനെപറഞ്ഞിര്ന്നുട്ടോ
ആഹ
പിന്നെ അവറ്ന് പറ്റെ സംസാരങ്ങട്ട് നിർത്തി ഒന്നും പറയാതെയി അപ്പൊ നമുക്ക് ഭയങ്കര ഞാൻ അങ്ങനെങ്ങ് ശ്രദ്ധിചിട്ടില്ല പേടിയായി പിന്നെ എന്താപ്പ കുട്ടിമിണ്ടാത്ത്ന്ന് പിന്നെ അങ്ങനെണ് സംസാരം പറ്റെ
മക്കളാണ് അതില് ഈ മൂന്ന് മക്കളും ചെറുപ്രായത്തിലെന്നെ നല്ലോം ഒരുപാട് സംസാരിക്കയിരുന്ന് അപ്പൊ ഇവങ്ങനെ സംസാരിക്കാതാാവുമ്പോ നമുക്കൊരു പേടിയല്ലെ അപ്പ പിന്നെ ഡോക്ട എട്ത്തു കൊണ്ടോയപ്പോ ഡോക്ടർ ഒരു വിശയാക്കല്ല ഡോക്ടറഞ്ഞു ഇങ്ങനെത്ര മക്കളുണ്ട് നിങ്ങക്ക് വേറേ ഉള്ളോര് സംസരിച്ചത് പെട്ടെന്നയതൊണ്ട് ങ്ങക്കൊരു പേടിയാണ് അത് കുട്ടിക്ക് കൊഴപ്പൊന്നുല്ല നമ്മൾ ഈ ചെറുനാവിന് എന്തെങ്കിലുക്കെ പ്രശ്നോ അങ്ങനെ എന്തെങ്കിലോക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ സംസാരിക്കൂലർഞ്ഞേ
ആ അയ് ശരി
ഇത് കേൾവിക്കും കൊയ്പ്പല്ല സംസത്തിനും കൊയ്പ്പല്ല
ആഹ് അപ്പൊ ഡോക്ടർ കാണ് കാണിച്ചപ്പോ അവ നെന്താണോ അവനുത് പോലെ അവനുത് പോലെ കേൾവി ഇ സംസ് കൊയ്പ്പല്ല അപ്പൊ ഡോക്ടർ പറഞ്ഞു ചവി പോവ കൊണ്ട് എന്തായാലും കുട്ടികൾ സംമ്പാരിക്കുത്ര ചവി കേൾക്ക്‌ണ കുട്ടിയാൾ
ആഹ
കേൾക്കാത്തോര്
ആ ജെത് ടെസ്റ്റ് ചെയ്തോക്കു നമ്മള എന്തെങ്കില സാധനം അവിടേം വിടെയും കൊണ്ടു വെച്ചിട്ട് ഇന്നോടുത്ത് സാധനംണ്ട് എടുത്തോട്ന്നാന്ന് പറഞ്ഞാല് കൃയായിട്ട് അവിടെ പോയി സാധനെടുത്ത് കൊണ്ടരും അപ്പൊ മനസ്സിലാവുണും കേൾക്കണൊക്കെ ണ്ടല്ലോ അപ്പൊ പിന്നെ അങ്ങനെ അത് ങ്ങനെ പോയിന്ന് പിന്നെ വലിയ കുഴപ്പല്ലാതെ അങ്ങനെ പോയിന്ന് പ്പ ങ്ങനെ സ്കൂൾ
അവനോട് ഇതുപോലെ ഡോക്ടർ പിന്നെ സ്പീച്ചിന്റെ സ്പീച്ച് തെറാപ്പില്ലേ
ആഹ
അത് ചെയ്യാൻ പറഞ്ഞിട്ട് ആയി
ന്നോട് പറഞ്ഞത് പക്ഷെ അതില് കൊണ്ടോണതും നമ്മളീ അംഗലവാടില് കൊണ്ടാക്ക്‌ണതും ഒക്കെ സെയിമെന്നെ കാരണം അവരാവുമ്പോഴും ങ്ങനെ ഒരുകുട്ടി പിന്നെ ഇറ്റാൾ ങ്ങനെ ഒരു എത്രോ ടൈം കണക്കാക്കിട്ടല്ലേ ഇരിക്കോള്ളൂ ഞാനിവിടെ ചോയിച്ചറിഞ്ഞീന്ന് അപ്പന്തോ ഒരു ഓരോരര്ത്തർക്ക് ഓരോ അരമണിക്കൂറ ആ ഓരോ മണിക്കൂർ ഒരു കുട്ടിനേറ്റ് ഓലിരിക്കും അതിപ്പോ അംഗലവാടീലാകുമ്പോ ഓലെ അതേ പ്രായം കുട്ടികളെയ് പ്രായായിരിക്കുംമ്പോ അവിത്തെ ടീച്ചർമാർ എന്തെിലൊക്കെ ഒന്ന് ആണ്ടും ങ്ങട്ടൊക്കെ സംസാരിപ്പിക്കുല്ലോ അപ്പൊ അത് രണ്ട് മ്മന്നെണോ ങ്ങള് ഇങ്ങനെ കൊണ്ടാക്കിയാൽ മതിന്ന് ഡോക്ടറെന്നെ പറഞ്
ആഹ അയ് ശരി
അപ്പൊ പിന്നെ അങ്ങനെ കൊണ്ടാക്കീട്ട് പിന്നെ കുറശൊക്കെ തുടങ്ങേതന്നെ
ആ
ഇപ്പ ഏതായാലും വലിയ കുഴപ്പല്ല ങ്ങനെ പോവുണ്ട് പക്ഷേ പുസ്തകത്തില് പണ്ടൊക്കെ ഞമ്മള് എൽ കെജി ലൊക്കെ ചേർത്തിയാല് ആദ്യം അക്ഷരങ്ങളാ പഠിപ്പിക്കാ അ ആ ഇ ഈന്നൊക്കെല്ല പഠിപ്പിക്കുക ഇപ്പത്തെ ബുക്കൊക്കെന്ന് തോർന്നോ ക്കിയാലോ
ആഹ ഹ ഹ
തന്നെഹ് അതുപോലെ ഗാനങ്ങള് അതൊക്കെ ഇവനിക്ക് തീരെ നടക്കണില്ല ആഹ്
അത് ബുദ്ധിമുട്ടാതുകോണ്ടയ്
ആ് ഇവനക്ക് ഒരു വരിയൊക്കെ ങ്ങനെ നീട്ടി ങ്ങണ്ട് വായിക്കാൻ പ്രയാസാണ് അങ്ങനെ ചെയ്യൂലേ ങ്ങനെ മുറിച്ച് മുറിച്ചിട്ട് ഓരോന്ന് പറയുള്ളൂ
അത് കുട്ടിയാൾ ഇങ്ങനെ പറയ് കേൾക്കുമ്പോ പിന്നെ അവരങ്ങനെ പറയാൻ തൊടങ്ങിക്കോള്
ആഹ് അതാണ് ഞാൻ ടീച്ചർക്ക് ഇങ്ങനെ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യൂ കാരണം നമ്മളെ കു ട്ടിക്ക്ങ്ങനൊരു കൊറവ്ള്ളത് നമ്മക്ക് അറിയാല അപ്പൊ എല്ലേ കുട്ടികളെക്കാട്ടിയും കൂട്ടത്ത്ന്ന് ഇവനൊന്ന് പ്ര പ്രത്യേകം ശ്രദ്ധിച്ചോട്ടെച്ചിട്ട് അപ്പൊ ടീച്ചറ് പറയും നമ്മള് ഇപ്പോ ജൂൺ പകുതിയായ്ൻ്റേ ശല്ലേഎൽ കെ ജിക്ലാസൊക്കെ തൊടങ്ങ്ണൊള്ളൂ
ആഹ് ശ
അപ്പൊ ഞങ്ങക്ക് കുട്ടിയാളൊക്കൊ ന്ന്ങ്ങട്ട് സെറ്റായി വര്റ്റെ അയ്ൻ്റേഷം മ്മക്ക് ശ്രദ്ധി ക അപ്പൊ ഇങ്ങനെ ഇപ്പത്തെ ഉം സ്കൂളിലൊക്കെ ടി വി ഒക്കെ ഓൺ ആക്കി കൊടുത്തിട്ട് പാട്ടൊക്കെ ഇട്ടിട്ടാണ് കുട്ടിയാളെ പഠിപ്പിക്ക
ആഹ് അതെ തെ ടി വി ഇങ്ങനെ കണ്ടതൊക്കെണ്ട് സ്കൂള്പ്പോ പഴയേ പോലല്ല
ആഹ് അപ്പൊ അതൊക്കെ ഇങ്ങനെ കേട്ട് റെഡി ആയി ഇങ്ങനെ വരുമ്പോ കൂടെ എങ്ങനെ പാടിയും പഠിച്ചും വന്നോളൂ ന്നൊക്കെങ്ങനെ ടീച്ചർ പറയു
ആഹ് അതന്നെ ആ അങ്ങനെ പറ യോണ്ട് പിന്നെ അവര് അതെ പറയോണ്ട് ടീച്ചർമാര് പിന്നെ ശ്രദ്ധിച്ചോളൊയ്
ആഹ് ഞാനയ്ന് എല്ലേ ടീച്ചേഴ്സിൻ്റിം നമ്പർക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്യൂ കാരണം നമ്മളെ കുട്ടിന്റെ അവസ് നമ്മുക്കറിയാ ഓല് ഇപ്പോ എല്ലേ കുട്ടികളെയും ശ്രദ്ധിക്ക്ണായിരി ഇങ്ങനെ കൊറച്ച് ബാക്കിലുള്ള കുട്ടികളെ അതുപോലാണ്ട് വി ട്ടാല് ശരിയാവ് ല്ലല്ലോ അപ്പൊ ഞാൻ പറയും ഒന്ന് പ്രത്യേകം നോക്കണം ന്ന്ള്ള പറയാംപ്പൊ ടീച്ചർ പറഞ്ഞാണ് ഞങ്ങളിപ്പൊ തൊടങ്ങീട്ട് കുട്ടികളൊക്കെ ഇങ്ങട്ട് പരിചയപ്പെട്ട് വര് നൊള്ളൂ കൊർച്ച് കഴിയുമ്പോത്ത്ന് ഞാന് റെഡിയാക്കി കോളാത്താന്നാറേ അയ്ന്റെ ട്ക്ക് ഇങ്ങനെ ഓരോ അസുഖങ്ങള് വന്നാലാണ്
അതാണ് അപ്പൊ പിന്നെ അത് അപ്പ ങ്ങെ ലീവും കാര്യ നിങ്ങളു ആവുമ്പഴേ
ഉം ഇപ്പോ അട്പ്പിച്ച് മൂന്ന് ദിവസല്ലേ അപ്പ വെള്ളിയാഴ്ച ഒരീസം ക്ലാസിന് പോയിട്ടില്ല പിന്നെ ശനി ഞായറും ഹോളിഡേ ആണ് പിന്നെ നിപ്പോ തിങ്കളാഴ്ച എറങ്ങുമ്പോ ഇനിയൊരു മടിണ്ടാവും സ്ഥിരം ങ്ങനെ പോയികൊണ്ടിരിക്കാണെന്നുണ്ടെങ്കില് വല്ല്യ പ്രശ്നം തോന്നൂല
മൂത്ത കുട്ടിയോ മൂത്തക്കുട്ടി എത്രേലാ?
മൂത്താള് നഴ്സിങ്ങിനാണ്
ആഹ് വല്ല്യ കു
ഓള് പ്ലസ് ടു കഴഞ്ഞിങ്ങാണ്ട് മോളാണ് പ്ലസ് ടു കഴഞ്ഞിങ്ങാണ്ട് അങ്ങനെ
ആഹ്
മറ്റേ എൻട്രൻസ് എക്സാം എഴുതികാണ്ട് അങ്ങനെ എൽ ബി എസ് കേറിയതാ
ആഹ് അപ്പൊ സയൻസ്
ആഹ് പ്ലസ് റ്റുവിന് സയൻസെയ്ന്ന് പ്ലസ് ടുവിന്റെ കൂടെ തന്നെ എൻഡ്രൻസ് എ എക്സാമ് ജസ്റ്റ് ഒന്ന് എഴ്തി നോക്കിയ തയ്ന്ന് അപ്പൊ അയി തന്നെ കിട്ടിയപ്പള് അങ്ങനെ കേറി
ആഹ് രണ്ടാമത്തോ
പിന്നെ കോച്ചിങ്ങിന് ദീനൊന്നും പോയിട്ടില്ല ടീച്ചേഴ്സൊക്കെ കൊറേ പറഞ്ഞു അവക്ക് ഒരുവിധം പഠിക്ക ക്കാളതൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങള് ഒരു വർഷം കോച്ചിങ്ങിന് വിട്ടോക്കി ന്നാല് തിനെക്കാട്ടി മാർക്ക് കിട്ടുംന്നൊക്കെ അപ്പൊ പിന്നെ ഓള ഉപ്പ പറഞ്ഞ് ഞ മ്മക്കതൊരു ഭാഗ്യപരീക്ഷണാണ്. ഈ എൻട്രൻസ് ന്നൊക്കെ പറഞ്ഞത്
അതന്നെ
ചെൽപ്പോ മ്മൾ എത്ര പഠിക്ക്ണ കുട്ടിയളായാലും മാർ ക്കുള്ള കുട്ടിയാളായാലും അപ്പൊ ബാഗ്യല്ലാന്ന്ണ്ടെങ്കി അതില് പറ്റേ പോവും അപ്പൊ കിട്ടിയത് കളയണ്ടാന്നറഞ്ഞു കാണ്ട് പിന്നെ അങ്ങനെണ്ട് കേറി
ആഹ് അത് ശരി
അ ഞമ്മളെ ഭാഗ്യം പോലെ കിട്ടഒള്ളൂ
രണ്ടാമ
രണ്ടാമത്തെത് പ്ലസ്റ്റുന്
ആ ഫാസ്റ്റാ ഇപ്രാവശ്യം
ഉം ഓല് രണ്ടാളും ഒര് രണ്ട് വയസ്സിന്റെക്കെ വി- വ്യത്യാസേ വരുള്ളൂ രണ്ടാളും ഒരേതന്നെ
ആഹ അയ്ശെരി ഹേ
പിന്നെ ഓല്ണ്ടാളും ഓസ്റ്റ്ല്ലാ ഞാൻ പറയാം ഒരു സഹായത്തിന്ള്ളത് രണ്ട് പെൺകുട്ടികള് ഓല് രണ്ടാളും നിക്കുന്നത് ഹോസ്റ്റല്ലാ
ആ രണ്ടാളും വീട്ടിലില്ല
ഏഹ ഞാനും ചെറിയ രണ്ട് മക്കളും മാത്രഉള്ളൂ
ന്ത പ്ലസ് പ്ലസ്ട്ടുന് പഠിക്കുമ്പോ എന്തേ ഇവിടെ ഹോസ്റ്റൽലാക്കി
പ്ലസ് ടു ഞങ്ങക്കൊര് അറബി കോഴ്സ് ഉണ്ട്
ആഹ അത് ശരി
ഈ വാഫി വഫിയ എന്നൊക്കെ പറയണ ഒരു അറബിക്കോയിസ് ഉണ്ട് ആ എന്നായിക്കോട്ടെ ശരി. ആഹ ആയിക്കോട്ടെ.
ആഹ ഓക്കെ ഓക്കെ.